ഒ ആ കേക്കാം കേക്കാം ആ പിന്നെന്ത്ടുക്കുന്നു?
ഞാവിടെ ഞങ്ങളടെ അമ്പലത്തിന്റെ അടുത്തൊരു ഉത്സവായിരുന്നു. അതൊക്കെ കഴിഞ്ഞിങ്ങനെ
ഓ ആം അവിടത്തെ ഉത്സവം ഒന്നും കഴിഞ്ഞില്ലല്ലേ? ഞങ്ങടെ ഞങ്ങളേരിയയിൽ ഉത്സവം ഒക്കെ കഴിഞ്ഞു.
കഴിഞ്ഞല്ലേ? ഇവിടെ ഒരമ്പലത്തില് ഉത്സവം ഇനിഉണ്ട്.
അതെലേ?
ആ ചെലേടത്ത് നേരത്തെ ചിലേടത്ത് താമസിച്ചായിരിക്കും.
ആ ചെല നാള് വെച്ചിട്ടാ ചെല അമ്പലങ്ങളിലൊക്കെ നടത്താറ്. ഉം. പിന്നെ അവിടുത്തെ പള്ളികളില് പെരുന്നാളൊക്കെ ഉണ്ടാണതാ അതൊക്കെ കഴിഞ്ഞോ?
ആ അതെല്ലാം കഴിഞ്ഞ്. അതൊക്കെ അടിപൊളിയായിരുന്നു.
ഉം ഉം നീ പള്ളിലൊക്കെ പോയിട്ടുണ്ടോ? പോയായിരുന്നോ നീ?
ആ കൊള്ളാം ഞാൻ പോകുവോന്നോ? എല്ലാ പള്ളിയിലും പോകും അമ്പലങ്ങളിലും പോവും മുസ്ലിം പള്ളിയിലും പോവും.
ഏ എനിക്ക് തോന്നുന്നു ഞാൻ ഈ എടക്കൊരു റീല് കണ്ടായിരുന്നു പള്ളിയിലെ ഡി ജെ ഇത് വെച്ചിട്ട്
ആ ലൈ ലൈറ്റ് ഷോ
ആ ലൈറ്റ്ഷോ അതന്നെ
ആ അത് കുറെേ പള്ളികളിലൊണ്ട് അത് അടിപൊളിയാത് അതാ മെയിൻ ഹൈലൈറ്റ് ലാസ്റ്റ് ഡേ പെരുന്നാളിൻ്റെന്ന്
ക്ഷെ എനിക്കിത് കാണാൻ അവസരം കിട്ടിട്ടില്ല്യ പക്ഷെ ബാക്കിള്ള ദെവസോം ഞാൻ പോവാൺ ആ ദിവസങ്ങളിൽ എനിക്ക് എന്തൊ പോവാൻ പറ്റിട്ടില്ല
ആണല്ലേ അത് നല്ല രസ കൊറച്ചു നേരെ ഉള്ളൂ പക്ഷെ എന്നാലും ഭയങ്കര ഒരു നല്ല രസാ
ഉം ഈ ഈ ഉത്സവത്തിനെയൊക്കെ പറ്റി ഇപ്പോഴത്തെേ പണ്ടത്തെ ഉത്സവത്തിനെപ്പറ്റി നിനക്ക് എന്താ അഭിപ്രായം പണ്ടൊക്കെ ആണെങ്കില് ഉത്സവങ്ങള് ഉത്സവങ്ങളെല്ലാം നല്ല ന്നാ വയലുകളുടെയൊക്കെ ആ ഒര് എടക്കൂടൊക്കായിരുന്നു ഉത്സ ഈ ആറാട്ടൊക്കെ പോകുന്നത് ഒരു നാട്ടിൻപുറത്തിന്റെ ഒരിതുണ്ടാരുന്നു
ആ ആ ഇപ്പഴത്തെ ഉത്സവം എന്ന് പറയുമ്പം ഏമ് പണ്ട്ന്ന് പറയുമ്പോ ഈ ഡി ജെ ലൈറ്റ് അത് ഒന്നും ഇല്ലായിരുന്നല്ലോ
ആ
ഇപ്പോന്ന് പറയുമ്പൊ ടി ജെ ഉണ്ട് ലൈ ട്ടുണ്ട് ബോട്ടുണ്ട് ഇടിവണ്ടിന്ന് പറയുന്ന കുറെ സൗണ്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആഹ് പിന്നൊന്നെങ്കില് ആഹ് എന്താ ആഹ് അതൊക്കെ ഉണ്ട്
ആഹ് പണ്ടൊക്കെ നല്ല സിംപ്ലിസിറ്റി ആയിട്ടായിരുന്നു എല്ലാ ആഘോഷിച്ചു കൊണ്ടു ഇരുന്ന എല്ലാ ഫെസ്റ്റിവൽസും
ആഹ്
ആ പിന്നെ എന്താണ് ഉം
ഇപ്പ
പിന്നെ നിങ്ങടെ അവിടെയൊക്കെ ഉത്സവം നടക്കുമ്പോ കൊച്ചുങ്ങൾകൊക്കെ ഭയങ്കര എക്സൈറ്റ് മെൻ്റായിരിക്കും അല്ലേ
ആ
എനിക്ക് കൊറച്ച് പനിയുണ്ട് കേട്ടോ
ഓ എനിക്ക് തോന്നി ശബ്ദം കേട്ടപ്പോഴേ
ഓ അതെ ഈ മഴയൊക്കെ ആയോണ്ടേ
ആഹ് ഞാൻ ചോയ് ഞാൻ ചോദിച്ച കേട്ടില്ലായിരുന്നോ
ഇല്ല ഇല്ല ഞാൻ ഒന്നൂടെ ചോദിക്കൂ
ആഹ് അതല്ല ഫെസ്റ്റിവൽസില് അല്ല ഫെസ്റ്റിവൽസ് ഒക്കെ ആവുമ്പോഴത്തേക്കും നിങ്ങളടെ ഒക്കെ അവിടുന്ന് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും
ആണ് ആണ് ആണ് ഉത്സവം എന്നു കേൾക്കുമ്പോൾ എല്ലാർക്കും ഭയങ്കര ആഹ് ഭയങ്കര ഇതാ
അതാ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പെൺ കൊച്ചുങ്ങളൊക്കെ ആണങ്കിൽ മുല്ലപ്പൂ ഒക്കെ എടുത്തിട്ട് ചെ മുല്ലപ്പൂ ഒക്കെ തലേൽ ച്ചിട്ട് ആഹ് പുതിയ വളകളും മാലകളും ഐസ്ക്രീമുകളും ഒക്കെ കഴിക്കാനായിട്ട് ഓരോ സ്ഥല ആഹ് ഫെസ്റ്റിവൽസ് നടക്കുന്ന സ്ഥലത്തോട്ട് ഓടും ഉം
അതൊക്കെ ഒരു ഇതാ പിന്നൊണെങ്കി ഇവിടെ ഇപ്പോ മഴയൊക്കെ ആയതൊണ്ട് ചില ഉത്സവങ്ങളില് ഭയങ്കര പാടായിരിക്കും വിളക്കൊക്കെ നടത്താനേ
ആഹ് ശരിയാ ഈ മഴയൊക്കെ പെയ്ത് വിളക്കൊക്കെ അണയാൻ ചാൻസ്ണ്ട്
ആ പിന്നെ അന്നും ഇന്നും ഒരെ കണക്ക് കുതിര വണ്ടിയുണ്ടോ കേട്ടാ നിങ്ങളവിടെ ഉണ്ടോ കുതിര വണ്ടിയൊക്കെ
ഓ ഉണ്ട്ണ്ട് ഇവിടെ ഉണ്ട് അതൊക്കെ ഇല്ലാത്ത അമ്പലം ചുരുക്കമായി
ആഹ് കുതിര വണ്ടിയ അന്നുമിന്നും ഒരേ പോലെ ഉണ്ട്
ആ സത്യാ എല്ലായിടത്തും
ആഹ് പിന്നൊണെങ്കില് ഇതുപോലെ ഉത്സവത്തിന്റെ കൂടെ കൊറേ ഈ വേഷങ്ങളൊക്കെ കെട്ടി ദേവിയുടെയും ദേവന്റെയും അത് കണക്ക് കൊറെ വേഷങ്ങളൊക്കെ കെട്ടി ആൾക്കാരൊക്കെ പോവല്ലേ
ആഹ് ഇപ്പം പക്ഷെ ആ വേഷങ്ങളൂണ്ട് അത് കൂടാതെ തന്നെ ഞ ഈ ഇടക്ക് കണ്ടേ ഇപ്പോഴത്തെ ട്രെൻ്റിങ്ങ്ന്ന് വെച്ചാ കരടി ആ റാബിറ്റ് അല്ല മുയല് അങ്ങനൊക്കെയുള്ള സംഭവങ്ങള് എന്നിട്ട് ഗോറിയില്ല എന്നിട്ടൊക്കെ വന്ന് നമ്മളെ പേടിപ്പിക്കും
ആഹ് അതൊക്കെയുണ്ട് പിന്നെ അന്നേ അതൊക്കെ അത് ഒക്കെ വന്ന് പേടിപ്പിക്കു പിന്നൊണെങ്കില് കുറേ വേറെ ടൈപ്പ് എന്തൊക്കെയോ നമുക്ക് പേര് പോലും പലെതിനും അറിയത്തില്ല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്
ആഹ് അതാ
ളൊക്കെ ഉണ്ട് ചെണ്ടമേളം
ചെണ്ടമേളം പണ്ട ഉണ്ടായിരുന്നല്ലോ ചെ പണ്ടില്ലായിരുന്നില്ല
ചെണ്ടമേളം പണ്ട് എന്ന് പറയുമ്പോ അങ്ങനെ മേളമായിട്ടില്ലായിരുന്നു പക്ഷെ ഉത്സവത്തിന് ദീപാരാധനയുടെ സമയത്തൊക്കെ ചെണ്ടെട ഇങ്ങനെ ഇത്ണ്ടായിരുന്നു അങ്ങനെ
ഉം പക്ഷെ പണ്ടൊക്ക ണ്ടൊക്കെ നമ്മുടെ ഹ ഉത്സവം അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷമൊക്കെ വരുമ്പോഴ അവിടെ ഫുള്ള് വെജയിരുന്നു ആ വെജ ആ വെജ ഐറ്റംസ് ആയിരുന്നു ഫു
ആഹ് ഇപ്പൊ നോൺ വെജ് ഒക്കെ ഉണ്ടോ ഇപ്പൊ
ഉ ആഹ ഇപ്പഴാ ഇപ്പ അതാ പറയണെന്നല്ല പെട്ടെന്ന് വിട്ടു ഇപ്പൊ ഫുള് നോൺ വെജാ എനിക്കൊന്നുന്നു വെജ്ള്ള സമയം ചിലടുത്തൊക്കെ ഉച്ചക്ക് കഴിക്കാന് ബിരിയാണി കിട്ടും അങ്ങനെതൊക്കെുണ്ട് ആ ഞാൻ അത് കേട്ടിട്ടുണ്ട്
കോഴിയെ വളർത്തുന്ന അമ്പലം ഉണ്ടല്ലേ അപ്പൊ നിനക്ക്റിയാമോ
അ കേട്ടിട്ടുണ്ട് ശരി കറക്റ്റ് ഡിറ്റയിൽസ് അറിയില്ല എല്ലാ
കോഴിയൊക്കെ വളർത്തുന്ന അമ്പലം അതൊക്കെ ഓരോ ആചാരങ്ങള അനുസരിച്ചാ മനസ്സിലായോ
ആ എന്നിട്ട്
ആ പിന്നെ പിന്നൊണെങ്കിൽ സ്ത്രീകളുടെ ആർതവം ഒരു ആഘോഷമായി എടുക്കുന്നര അമ്പലമുണ്ട്
ആഹ അത് അത് ഞാൻ കേട്ടിട്ടണ്ട് മൂന്ന് മാസം കൂടുമ്പോം ദേവീനെ പുറതിരുത്തുമെന്നു
ആഹ് അങ്ങനൊക്കെ എന്നിട്ട് അങ്ങനെ കുറെ അമ്പലങ്ങളൊക്കെ ഉണ്ട് പാലക്കാടൊക്കെയാണ് തോന്നതൊക്കെ
ആഹ് പക്ഷേ ഈ പെരുന്നാളക്കെ ആണെങ്കിൽ അവർക്ക് അവർക്ക് നോൺ വെജാ പോകും പണ്ടോട്ട അങ്ങന അവർക്ക് വെജില്ലല്ലോ ക്കളക്കക്ക അവർക്ക് ഫ നോൺവെജ
അവർക്ക് പെരുന്നാളിന്റെ അന്ന് ചിക്കനും അപ്പവും ഒക്കെയ കൊടുക്കുന്നെ പെരുന്നാളിന്റെ അന്ന് ബീഫും അപ്പ
ആഹ്
അതൊരു
അതുകൂടാതെ തന്നെ ഏതെങ്കിലും മരണാനന്തര ചടങ്ങുകളൊക്കെ പള്ളി നടന്നിട്ട് അവർക്ക് അവിടെന്ന്ള്ള പൊതി ഞങ്ങള് ഇവിടെ പൊതിന്നാണ് പറയുന്നെ ക്കൊന്ത പലഹാരം അങ്ങനെ ഇട്ടിച്ച് നമുക്ക് തരാറുണ്ട്.
ആഹ് അത് നമ്മള് മരി ച്ച വീട്ടില് ഈ ആണ്ട് നടത്തുമ്പോ നമുക്ക് സദ്യ പോലത്തെ ചെറിയ കറികളൊക്കെ വെച്ച് ചോറ് കൊടുക്കാറുണ്ട്.
ഉം
ഓരോരുത്ത ഓരോ ആചാരങ്ങളനുസരിച്ച്
ആഹ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ നമ്മുടെ ഈ മതത്തിന്റെത് ഹിന്ദുക്കളുടെ ആഘോഷം ഒക്കൊണെങ്കിൽ മൂന്ന് മതക്കാരും ത്തു എന്ത് ആഘോഷങ്ങളാണേലും ജാതി മത ബേദമില്ലാതെ എല്ലാരും വന്നോളും
ഉം എല്ലാരും വരും
ആഹ്
അത് ജാതിടേണ് പക്ഷെ പണ്ടായിരുന്ന് പണ്ടേര്ന്നു ഈ ജാതിയുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഭയങ്കര പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എല്ലാ മതക്കാരും അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും മുസ്ലിം ജമാത്തിനായാലും എല്ലാരും പോകാറുണ്ട്
ഈ നമ്മടെ ഈ ഒത്തൊരുമ കറക്റ്റ് മനസ്സിലാക്കിയതെന്നാന്ന് നിനക്കറിയൊ രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലവില്ലേ ആഹ് ടൈമില് രക്ഷാപ്രവർത്തനം ചെയ്തവര് ഈ രക്ഷിക്ക്ന്നത് ഹിന്ദു ആന്നോ ക്രിസ്ത്യനാന്നോ മുസ്ലിമാന്നോ എന്ന് നോക്കാതെ എല്ലേ ര ക്ഷിച്ചോണ്ടിര്ന്നത്
ആഹ് അതാന്ന് ഈ എത്രയോ ജാതികളില് താഴ്ന്ന ജാതീന്ന് പറഞ്ഞ്ക്ണ് കളിയാക്കിയെ മാറ്റി നിർത്തിയവരെക്കെ ഒര് സമയത്ത് നമ്മളെ രക്ഷിക്കാനെക്കെ വന്നു എല്ലാത്തിനും ഈ ഇപ്പൊ അത് മാത്രം ഈ ചൂരൽ മല ഈ ഒരു ദുരന്തം ഉണ്ടായല്ലോ
ആഹ് ഞാ അതിന്റാ അതിന്റെ കാര്യം ഞാൻ വിട്ടുപോയി ശെരിയാ
ആഹ് ആഹ്ഒരു ദുരന്തത്തിനും വയനാടിലെല്ലായിരുന്നോ അതുണ്ടായേ
വയനാടിന്റെ മുട്ട കയ്യും അതോ അങ്ങനെ എന്താെരോ അല്ലേ സ്ഥലത്തിന്റെ
ആഹ് അവടെയെക്കെ ഇപ്പം ഇപ്പഴും ഞാൻ പറഞ്ഞ് ഇവടെ അട്ത്തുള്ള പള്ളീന്നൊക്കെ ഇപ്പഴും സഹായത്തിനൊക്കെ പൈസ കൊടുക്കേം ആൾക്കാര് വീടൊക്കെ വച്ച് കൊടുക്കയും ചെയ്യുന്നുണ്ട് അവടെയാണ് നമ്മുടെ ഈ ഒരു എന്തെ മനുഷ്യ സ്നേഹം എന്നൊക്കെ പറഞ്ഞ കാര്യം വെര്ന്ന
ആഹ് അതാ ഈ നമ്മളീപ്പൊ ഈ നമ്മളെല്ല കൊറേ ഇണ്ടുഅവ കാെറെ പണക്കാരായിട്ടുള്ള കൊറെ അഹങ്കാരം പിടിച്ച കൊറെ മനുഷ്യരില്ലേ അവരെക്കെയാണെങ്കില് ഈ നമ്മളീ കടൽ കടലോരത്ത് ജീവിക്ക്ന്നവരെയും ഈ ആദിവാസികളെ എക്കെ ഒരു പാ ഒരുമാത് രി വൃത്തികെട്ട രീതിയിലാത് സംസാരം അവരെയെക്ക ഒത്തിരി ഒരുമാതിരി വൃത്തികെട്ട രീതിയിലാണ് അവരോട് പെരുമാറിക്കൊണ്ടിര്ന്നത് പക്ഷെ ആ സ് ത്ത് അല്ല ആഹ് സമയത്തല്ല ഈ രണ്ടായിരത്തി പതിനെട്ടില് ആഹ് പ്രളയകാലത്തെല്ലാ ഈ കടലോരത്ത് ജീവിക്ക്ന്നവരാ ബോട്ടും കൊണ്ടുവെന്ന് ഓരോന്നെക്കെ രക്ഷിച്ചിട്ട്ള്ള ഓരോര്ത്തര്
അവരെടെ ബോട്ട് കൊണ്ട് ഇല്ലേ ഈ പറഞ്ഞ കണക്ക് എല്ലാരേം രക്ഷിക്കാനും എട്ക്കാനും ഒക്കെ പോയത്
ആഹ് അവർക്ക് വേണെങ്കി രക്ഷിക്കാതിരിക്കാൻ കഴിയുംഈ ബോട്ട്കള് സ്വന്തം അധ്വാന അധ്വാനത്തിൽ ഉണ്ടാക്കിയ ബോ ട്ട്കളല്ലേ അതും കൊണ്ടാണ് അവര് പോന്നനത് അത് എത്ര എത്ര വട്ടം ആഹ് ബോട്ടുകൾ നശി എത്ര ബോട്ടുകൾ നശിച്ചിട്ടുണ്ടായിരിക്കും അവർക്ക് വേണെങ്കി അവര്ടെ അധ്വാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് മാറി നിന്നൂടെ പക്ഷെ അവരത് ചെയ്യ്ന്നില്ല
അത് ചെയ്തില്ല അവര് എല്ലാരും രക്ഷിക്കാൻ വേണ്ടി അവടെ പണൊള്ളവര്
ജാതി കൂടിയവര് ഒര്ജാതി കാെറഞ്ഞവര് അങ്ങന ഒര് വേർതിരിവേ ഇല്ലായിരുന്നു അവടെ എല്ലാം മനുഷ്യന്മാരായിരുന്നു
സത്യം എല്ലാം മനുഷ്യരായിരുന്നു
ഉം അ അങ്ങനെ കൊറേ കാര്യങ്ങള് ഇപ്പഴ് ഇനി അങ്ങനൊന്നും നടക്കാതിരിക്കട്ടെല്ലേ
അതാ ആഹ് എന്നാ പിന്നെ നീ അവടെ ഉത്സവൊക്കെ ആഘോ ഷിച്ച് അവിടെ ഇരിക്ക് ഞാൻ പിന്നെ വിളിക്കാം ആഹ് പിന്നെ എന്നെ ഇങ്ങോട്ട് വിളി ച്ചാതി ഉത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയാന്
ആഹ് ആഹ് വിളിക്കാം വിളിക്കാം ആഹ് ഓക്കെ ഓക്കെ ആഹ് ആഹ്